കേൾകാമോ
ആഹ് കേൾക്ക്ണ് ണ്ട് എന്തൊക്കെ ഭക്ഷണോക്കെ കഴിച്ചോ
കേൾക്ക്ന്നില്ല
ആഹ് ഇണ്ട്ണ്ട് കേക്ക്ണ് ണ്ട്
ആഹ് അവിട്ന്ന് സൗണ്ട് കൊറവ്
അതോ അത് സ്റ്റാർട്ടെയ്തിട്ട് ചെലപ്പോ അയിന്റെന്തേലും ഇഷ്യൂആയിക്കാരം
അതെ അതാ
ഭക്ഷണം കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചു
എന്താ സ്പെഷ്യലായിണ്ടെയ്നോ ഹലോ
കേൾക്ക്ന്നില്ലേ
സ്പെഷലായിറ്റെന്തെങ്കിലും ണ്ടേയ്നോയിക്ക
ഇങ്ങോട് സൗണ്ട് കൊറവാണല്ലോ
ആണോ ഇപ്പൊ കേക്ക്ണ്ടോ
എന്തോ ചെറുതായിട്ടെ കേൾക്കുന്നുള്ളൂ
ഒന്ന് സൗണ്ടോന്ന് കൂട്ടിയോക്ക്
സൗണ്ട് കൂട്ടിയിട്ടിരിക്കാണല്ലോ
ആഹ് ആഹ് ഇപ്പൊ കേക്ക്ണില്ല.
ആഹ് എന്തായിരുന്നു ചോറാണ്ന്നോ.
ആഹ് ചോറ്, വെള്ളരിക്ക കറി.
അഹ് ആഹ് മഴയ
പിന്നെ മീന്ണ്ട് മഴ ഇന്നില്ല ഇങ്ങനെ മൂടിങ്ങനെ നിക്ക്ണ് ണ്ട് കൊർച്ചേരൈറ്റ്.
അതെ ഞങ്ങക്കിവിടെ മഴയാ.
ആഹ് തന്നെ ഇവ്ടെ പെയ്തിട്ടില്ല. ഏഹ് ഇവടെ പെയ്തിട്ടില്ല ഇന്നു ഇന്നലെം മിഞ്ഞാന്നെകേയ്ട്ട് മയക്ക് നല്ല കൊറവാ.
ആഹ് ആഹ് ഇവിടെയും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിലായിരുന്നു ഇന്നിപ്പം. രാവിലെ തൊട്ട് ചെറിയ ചെറിയ മഴയായിരുന്നു ഇപ്പം ഏഹ് ഉച്ചയായപ്പം മുതല് നല്ല മഴ.
ആഹ് ശേ വേറെന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം മക്കളൊക്കെ സ്കൂളി പോയാ?
ഇല്ല മോള് ഇന്ന് സൂജി അടിച്ചിട്ട് പോയിട്ടില്ല. ബുക്ക് വായ്ക്കലുണ്ടോ സൂജി അടിച്ചിട്ടേ അഞ്ചാം വയസ്ത്തെ.
ആഹ് ആഹ്.
സൂചി അട്ച്ചീനി അപ്പൊ പനി ആയിട്ട് ഇന്ന് പോയിട്ടില്ല.
അതെ.
ഉം ബുക്ക് വായിക്കലുണ്ടോ ചോയ്ക്കാണ്.
എത്ര മക്കളാ?
ഞാൻ ചോയ്ക്ക്ണ കേക്കണില്ലേ അങ്ങട്ട്.
ഇച്ചെ ചെറുതായിട്ടേ കേക്കുന്നുള്ളൂ.
ആണോ പക്ഷെ ഞാൻ ഇവട്ന്ന് നല്ല സൗണ്ടില് പറയ്ണ് ണ്ട്.
ആ എടക്കെടക്ക് സൗണ്ട് കേറി വരുന്നുണ്ടേ.
റൈഞ്ചിന്റെ റൈഞ്ച് കളിക്ക്ണ് ണ്ടാവും.
ഞങ്ങക്ക് ഇവിടെ ഫുൾ റേഞ്ചാണ്ല്ലോ.
ഇവടെ ഇവടെ ഇൻക്ക്.
അതെ.
മഴ മൂടി നിക്കു വല്ലേ അ പ്പൊ റൈഞ്ച് കിട്ട്ണ്ടാവൂല അങ്ങിനി. ആഹ്. എന്നിട്ട് സിനിമ കാണോ?
ഇല്ല്യ ഇല്ല.
സിനിമ കാണലില്ലല്ലേ.
സിനിമ കാണത്തില്ല.
ആഹ്.
എനിക്ക് ഇഷ്ട്ടവില്ലാത്ത ഒരു പരിവാടിയാ സിനിമ.
ആണോ ടൂറൊക്കെ പോവലുണ്ടോ?
ട്ടു ട്ടുറ് പോവും.
എവിട്ക്കൊക്കെ പൊയിക്ക്ണ്.
ആഹ് എല്ലാം എല്ലാട്ത്ത്ന്നന്നെ പോയിട്ട്ണ്ട്.
ആണോ ഇഷ്ട്ടപ്പെട്ട സ്ഥലേതാ ട്ടൂറ് പോയില്.
എനിക്കിഷ്ട്ടപ്പെട്ട സ്ഥലം ബാംഗ്ലൂര്.
ബാംഗ്ലൂര് ട്രെയിനിൽ പോയതാവൂല്ലേ.
ട്രെയിൻലല്ല വണ്ടിയു കൊണ്ടാ.
കാറിലെ അങ്ങനെ. ആഹ് കാറിലപോവുമ്പോ നല്ല ടൈം എടുക്കൂലേ എത്താന്.
ആഹ് ടൈമ്ണ്ട്.
എത്ര ദിവസം പിടിക്കും.
ആഹ് മൂന്നുസൊക്കെ.
ആഹ് ഇൻക്ക് ബാംഗ്ലൂർക്ക് പോണതൊക്കെ ഇഷ്ട്ടാണ് ഞങ്ങളൊരു കുടുംമ്പൊക്കെ ഉണ്ട് അവ്ടെ. പക്ഷെ ഈ യാത്ര ദൂരം കൊറെ ദിവസം ആലോടുക്കൂല്ലേ അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് ഒരുരിമായിട്ട്
ഞങ്ങൾ പിന്നെ അല്ലെങ്കിൽ ട്രാവലറ് വിളിച്ച എല്ലാരും കൂടെ
ആഹ് ഫാമിലി മൊത്തം അങ്ങനെ ആഹ് അങ്ങനെ നല്ല രസാ ഞങ്ങള് പോയിനി ഇവിടെക്കെ അക്കാടം പോലുണ്ടല്ലോ മൂന്നാറല്ലേ മൂന്നാർ എന്താ കാണാനെ
എന്തോ
മൂന്നാറ് എന്തൊക്കെ കാണാല്ലെ
ഇഷ്ട്ട മറ്റേ ഈ കൂടുതല് തേയിലത്തോട്ടങ്ങളും
അങ്ങൻത്തെ ആഹ്
പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക്
പാർക്കാള് പിന്നെ എവിടെ ഇഷ്ടംമയ്രിയാണല്ലോ എവ്ടെ പോയാലും ഇഷ്ടംമായ്രിപാർക്ക്
ആഹ് പിന്നെ മറ്റേ ഹ് ഇത്ണ്ട് പൂന്തോട്ടത്തിന്റെ
ആഹ് ഊട്ടീക്കൊയ്ക്ക്ണോ
ആഹ് ഊട്ടിക്ക് പോയിട്ട്ണ്ട്
ആഹ് ഫ്ലവർഷോന്റെ ടൈമിലാ പോയിന്
അല്ല അല്ല
ആഹ് ഞാനും തന്നെ ഫ്ലവർ ഷോന്റെ ടൈമില് ഊട്ടീക്ക് രണ്ടു പ്രാവശ്യം പോയിന്നു പക്ഷെ ആ ടൈമല്ല ഫ്ലവർ ഷോ ഇണ്ടായിറ്റില്ല അഅ്
ആഹ് ഞാനും രണ്ട് മൂന്ന് വട്ടം പോയിട്ട്ണ്ട് പക്ഷെ ആ ടൈമിലല്ല
ആ ടൈമില് നല്ല രസാണ് പറീണേക്കാ
ആഹ് നല്ല രസവു ആണ് ബാംഗ്ലൂരു ഉണ്ടല്ലോ അങ്ങനെ ഫ്ലവർ ഷോ വരുന്നുണ്ടല്ലോ പക്ഷെ നമ്മള് പോണ സമയം അതല്ല
ആഹ് പിന്നെ ആഹ് ടൈമ് അറിഞ്ഞൊക്കെ പോവണംല്ലേ ഇന്നാ
ആഹ് ആ സമയത്ത് ടിക്കറ്റ് ഒക്കെ റേറ്റ് കൂടുതലാ നമ്മള് ഫ്ലൈറ്റിലാ പോണെങ്കില് ടിക്കറ്റ് ഒക്കെ റേറ്റ് കൂടുതലാ പിന്നെ ഉം അങ്ങോട്ടേക്ക് പോണങ്കി നമ്മടെ ഇത് പാസ്സ് എടുക്കുന്നേനൊക്കെ റേറ്റ് കൂടുതലാ
ആഹ് അത് ശരി ഞങ്ങള് പോയിനിപ്പോ കക്കാടം പോയില് കക്കാടം പോയിലില്ലേ കക്കാടം ക്കക്കാടം പോയില് കേട്ടിട്ടില്ലേ
ഇല്ല
ഏഹ് അവ് അവിട്ക്കോയിനി അവടെ അവടെ കാര്യയ്റ്റി ഈ കൊടികുത്തിമലാ
അഹ് ഞാൻ കേ ഞാൻ ആദ്യായിട്ട് കേക്കുന്നു
ആഹ് കൊടികുത്തി മലൊക്കേറ്റ് അങ്ങനെ ഇതൊക്കെ ഇണ്ട് ഒരു മാലെക്കെ നല്ല രസാണ് അവ്ടെ നെർച്ച് കോടയാണ് ഈ വയനാട്ട്ക്കൊക്കെ പോയ പോലെ
ആഹ് ആഹ് വയനാട് ഞാൻ പോയിട്ടില്ലാട്ടോ
ആഹ് നല്ല കോടയാണ് അപ്പൊ കോട നറഞ്ഞാ റോഡൊന്നും ഒന്നും കാണൂല ഇഷ്ട്ടല്ലോൽക്കൊക്കെ നല്ല രസാണ് പിന്നെ മലന്റെ മുകൾലൊക്കെ കേറി അവ്ട്ന്ന് കൊറേ കാണാണ്ടാ താഴ്ത്ത്ക്കൊക്കെ നോക്ക് ക്കുമ്പോ നല്ല രസാണല്ലോ മലന്റെ
ന്ന് ഭയങ്കര ആഗ്രഹവാ
ഏഹ് ഗവിക്കോ ആഹ് ഞാനങ്ങനെ കൊറെ സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല എന്നാലും കുറച്ച് ഈ കോഴിക്കോട് കക്കാടം പോയില് പിന്നെ ഊട്ടി വയനാട് ഇനീ മലപ്പുറം കോട്ടക്കൽ അങ്ങൻത്തെ സ്ഥലങ്ങളൊക്കെ ഇണ്ടല്ലോ
ആഹ് ആഹ്
അങ്ങനെയെക്കെ പോയിക്ക്ണ് ന്നല്ലാതെ ദൂരയാത്രക്ക് ഇൻക്ക് പോയിറ്റില്ല
ആഹ്
ഈ ഛർദിം ഒക്കെ ഇണ്ടാവും യാത്ര ചെയ്യുമ്പോ ആ തലവേദന ഒക്കെ ഉണ്ടാവും അപ്പൊ യാത്ര ആരംഭ തന്നെ ഒരു മൈൻഡിന് ഒരു മൈൻഡ് ഓഫ് ആകും ഇഷ്ടാണ് കാണുന്നതും പോണതൊക്കെ ഇഷ്ടാണ് ഈ ദൂരം മാത്രമേ ഒരു പ്രശ്നായിട്ടുള്ളൂ
ആഹ് ഏഹ് അത് ഈ എന്നാ നമ്മള് യാത്ര അങ്ങനെയുള്ളവർക്ക് യാത്ര ചെയ്യുമ്പോത്തേനും ഈ വയറ്റിലൊരു പേ ന്യൂസ് പേപ്പർ വെച്ചാ മതിന്ന് പറയണേക്കാം
അങ്ങനെ ഓരോന്നൊക്കെ പറയല്ണ്ട് കീസ് ന്യൂസ് പേപ്പറ് അങ്ങനെ ഓരോന്ന് പറയണേക്കാ ഞാൻ അങ്ങനത്തൊന്നും ട്രൈ ചെയ്ത് നോക്കിട്ടില്ല ഒന്ന് രണ്ടു പ്രാവശ്യം പോയപ്പോ ഈ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളികണ്ടല്ലോ
ആഹ് ആഹ്
അത് കുടിച്ചു പിന്നെ അല്ല ഇപ്പൊ പിന്നെ അങ്ങനെ കുടിക്കലില്ല ഇപ്പൊ പിന്നെ പോയി പോയി കൊറേക്കെ ശീലായ മോ പോലെയാണ്
ആഹ്
അവ്ടെ പിന്നെ ഞങ്ങള് കക്കാടംപോയില് റിസോർട്ട് ഒക്കെ എടുക്കുന്ന ഞങ്ങള് ഫാമിലി ആയിട്ട് അങ്ങനെ പോയി ഹസ്ബൻ്റും കുട്ടികളും ഞാനും പിന്നെ ഹസ്ബൻ്റ്ന്റെ ഒരു ഫ്രണ്ട്ണ്ട് അതിന്റെ ഭാര്യ ഉണ്ടേനു
ആഹ് ആഹ്
അങ്ങനെ അവിടെ നിന്നു പിന്നെ ഭക്ഷണൊക്കെ ഓ പിന്നെ നമ്മള് ഏൽപ്പിച്ചാല് പൈസയൊക്കെ നമ്മള് കൊടുക്കണം രാവിൽത്തേക്ക് പിന്നെ റിസോർട്ട്ന്ന് അവരുടെ വകയിങ്ങാണ്ടങ്ങനെ ചായേം ചായയും എന്തേലും ഒരു എന്തെലുവൊരു കടിയക്കെ ണ്ടാവും ഞങ്ങൾക്ക്
ആഹ് റേഞ്ച് പോകുന്നൊണ്ടല്ലേ
ആഹ് ഇനിക്ക് ഇങ്ങോട്ട് കേക്കണണ്ട്
ഉം
ഹലോ